കേക്കല്ലേ?
ആഹ് ണ്ട് ണ്ട്.
ഉം, എന്താ വിശേഷം?
സുഖായിട്ടിരിക്ക്ണു. എങ്ങനെ അവിടെ സുഖല്ലേ?
ഓ സുഖം. എന്തേലും വർക്കെയ്യേ എന്തേലും ആണോ?
ഞാന് ഇപ്പൊ ഓൺലൈൻ വർക്ക്സ് മാത്രേ ഉള്ളൂ. ആഹ് അതിന് മുമ്പ് ഞാൻ വർക്കെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കോളേജിലെ ഗസ്റ്റ് ലെക്സ്രായിട്ട് വർക്കെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പ് പ്പോ പി എസ് സി എക്സാംസിനും, യു ഈഹ് മറ്റേ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനും ഒക്കെ വേണ്ടിട്ടൊക്കെ പരീക്ഷക്ക് എഴുതിക്കൊണ്ടിരിക്കാ അപ്പോ ഇപ്പ അത് കാരണം
ആഹ്
നടക്കുന്നില്ല ഉം, ഇയാൾ എന്ത് ചെയ്യുന്നേ?
ഞാനും ഇങ്ങളെ പിന്നാലെ വരാൻ ഉദ്ദേശിക്കണ ഒരാളാ, ഇതേ ഒരു ഇതിലിങ്ങനെ പോവണ്ട്.
അതേല്ലേ ഉം അത് നല്ലതാ പക്ഷെ നല്ലതാട്ടോ ന ഉം
ഇപ്പൊ പി ജി അല്ല ഡിഗ്രി കഴി കഴിഞ്ഞിരിക്കയാണ് പീ ജി
അത് ശരി, ആഹ് ഏതാ ഡിഗ്രി ഏതായിരുന്നു? ഡിഗ്രി ഏതാ ചെയ്തെ ഹിസ്റ്ററി പക്ഷെ ഇപ്രാവശ്യം പി എസ് സി എന്തായാലും അപ്ലെ ഞാന് ബി. ടെക് ആയിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറ ച്ച് നാള് ഗസ്റ്റ്ലെക്ച്ചറായിട്ട് വർക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട്. കുറച്ച് നാള് ആകാശവാണീൽ വർക്ക് ചെയ്തു, പിന്നെ ഒരു... ആ എയിത് ഒരു കമ്പനില് കുറച്ചാള് വർക്കെയ്ത്, അങ്ങനെ കുറച്ച് ഇതിലൊക്കെ ഇങ്ങനെ അങ്ങനെ മാറി മാറി വർക്കെയ്തു. അത് കയിഞ്ഞട്ട് പിന്നെ എക്സാം ഫീൽഡിലേക്ക് മാറി, എക്സാം എഴുതി എന്നുള്ള ഒരാഗ്രഹത്തില് കൊറെ ഇതിനകത്ത് ഇങ്ങനെ പിടിച്ച് നക്കുവായിരുന്നു കുറെ നാളായിട്ട് ഉം ഇയാള് ഏതാ ഡിഗ്രി ഏതാ? ഇ
അല്ലല്ല ഹിസ്റ്ററി
ഹിസ്റ്ററി, അപ്പൊ അത്യാവശ്യം ജീവിക്കേണ്ട ഭാഗൊക്കെ നിങ്ങക്ക് വേഗം കവറായി പോവും.
ആഹ് പി എസ് സിക്ക് ഉം.
പി എസ് സിക്ക്. അപ്പോത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞാലേ കിട്ടാനുള്ള എളുപ്പട്ടോ.
ആഹ് ആഹ് പക്ഷെ എസ് എസ് സിക്കൊക്കെ വരുമ്പോൾ പണിയാണ് മാക്സ് ഒക്കെ ആവുമ്പോ
ആ മാക്സ് പക്ഷെ എന്താറിയ പി എസ് സിന്റെ മാക്സ് അത്ര കുഴപ്പില്യാന്ന്. നമ്മള് പി എസ് സിക്ക് നമുക്ക് മാക്സ് എന്നൊക്കെ കാണുമ്പോ പേടി തോന്നിയാലും... ഞാൻ മാക്സും ഇതാ പഠിച്ചുന്നൊന്നും പറഞ്ഞിട്ട് കാര്യല്ല ബിടെക്ക് ആന്നൊന്നും പറഞ്ഞട്ടല്ല എനിക്ക് മാകസിനോട് വലിയ താല്പര്യൊന്നുമില്ല കേട്ടോ. അത് വലിയ ആഹ് ഭയങ്കര മാക്സ് പുഴിയൊന്നുവല്ല ആദ്യം മുത ഞാൻ മാക്സിനോട് ഒരു ഡിസ്റ്റൻസ് നിൽക്കുന്ന ആളാ പക്ഷെ എനി ക്കും പി എസ് സിന്റെ മാക്സ് അതെ അതെ എനിക്ക് ഈ പി എസ് സിന്റെ മാക്സ് പക്ഷെ അത്ര കൊഴപ്പം തോന്നണില്ല, പി എസ് സിയുടെ മാക്സ്. ആഹ് നമുക്ക് ഒരു വിതൊക്കെ നന്നായിട്ട് എഴുതാൻ പറ്റണണ്ട്. വെച്ചാ ചില ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമുക്ക് കിട്ടില്ല. അതിപ്പോ എല്ലാ എക്സാമിനും അങ്ങനെയൊക്കെയാണല്ലോ. നമുക്കേ ആവറേജ് ഒരെണ ത്തില് ഒരു അഞ്ച് മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാല് നമുക്കിത് കേറാൻ പറ്റ
ആഹ്
മനസിലായോ അതാണ് ഇതിന്റെ പ്രത്യേകത. അത് നമ്മള് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമുക്ക് വിചാ നമ്മൾ വിചാരിക്ക ഓ ഇതിപ്പോ എല്ലാം ഒരുപോലെയാണെന്ന് വിചാരിക്കും അല്ല ശരിക്കും നല്ല വെ ത്യാസംണ്ട് ആഹ് കൊറച്ച് കൊറച്ച് നമ്മള് ശ്രമിച്ചാല് നമുക്കത് എല്ലാവർക്കും കിട്ടാവുന്നതേ ഉള്ളൂ പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് സമയം ഇണ്ടാവില്ല കുറച്ചാകുമ്പഴേക്ക് നമുക്ക് ക്കും ഒരു നാലഞ്ച് എക്സാം ഉം എക്സാം എഴുതുമ്പോ എല്ലാവർക്കും ഒരു തോന്നലുണ്ട് ശ്ശെ ഇത്രയൊക്കെ എഴുതീട്ടത് കിട്ടണില്ലല്ലോ ഇനി ഇതിന് വേണ്ടി സമയം കളയണോന്ന് നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല നമ്മള് അതെ പിന്നെങ്ങനെ കൊറെ പേര് ആ എക്സ്പീരിയൻസ് പറഞ്ഞ് നെഗറ്റീവ് ആക്കണവരുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് തോന്നേ ഇതിന് ഇപ്പൊ സമയ കളഞ്ഞിട്ട് കാര്യല്ല പക്ഷെ അങ്ങനെയല്ല നമ്മള് നമ്മളിതിന് ശരിക്കും നല്ല ഇതെന്താറിയോ നല്ലോണം അയ്ന് വേണ്ടിയിട്ടൊന്ന് ഒന്ന് മെനക്കെട്ടാ നമുക്ക് കിട്ടും പക്ഷെ ഇപ്പൊ ഞാന് ആദ്യത്തെ ഒരു വർക്കിംങ് ഒക്കെ കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് യു പി എസ് സി യുടെ കോച്ചിങ്ങിന് പോയി ആ സമയത്ത് ഞാന് പി എസ് സി ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് കൊറോണ വന്നപ്പോ ഹോസ്റ്റലൊക്കെ അടച്ചപ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ പോകുന്നു അപ്പൊ നമ്മള് അന്നൊക്കെ ജില്ലാ തരത്തിലുള്ള എക്സാംസ് ഒക്കെ ജില്ലയിൽ തന്നെ എഴുതണായിരുന്നു അപ്പൊ ഞാന് സ്വാഭാവികയിട്ട് ഇതുപോലെ വീട്ടിൽ വന്ന് എക്സാംസ് എഴുതി തുടങ്ങി അപ്പൊ എക്സാം എഴുതി തുടങ്ങിയപ്പോ എനിക്ക് മാർക്ക് മം നന്നായിട്ട് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വന്നു അതിനിടയ്ക്ക് ഇതുപോലെ ഇടക്കൊരു സമയത്ത് ഞാനീ പറഞ്ഞ പോലെ ഞാനും സ്കിപ്പാക്കി ഇതൊക്കെ വിട്ടിട്ട് മം വേറെ പരിപാടീസൊക്കെ നോക്കാൻ തുടങ്ങി
ആഹ ഒന്ന് കണ്ടിന്യൂസ് ആയിരുന്നെങ്കി കിട്ടിയിരുന്നു ചെലപ്പോ
ഏ അതെ
ഉം
അപ്പൊ അപ്പൊ എനിക്ക് തോന്നലായി ഓ ഇത് പോരാ കുറച്ചുകൂടെ ഒക്കെ എന്തേലും ഒക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ഒരു രീതിക്ക് ഞാനും എത്തിഅ
ആഹ
അപ്പൊ ഇനിക്ക് തോന്നി തുടങ്ങി ഇനിയിപ്പ നമുക്ക് ഇതിന് വേണ്ട വേറെ എന്തെങ്കിലും നോക്കാം ആ ഒരു രീതിക്കൊക്കെ ഞാനും ആലോചിച്ചു കേട്ടോ അപ്പ അത് ശരിക്കും നല്ല പണിയായി തരത്ത്ന്ന് നമുക്ക് വിചാരിച്ച പോലത്തെയ ഒന്നും ഇതൊന്നും ഈ നമക്ക് കിട്ടാതെ ഈ കിട്ടാണ്ടായി കുറഞ്ഞു പിന്നെ പിന്നെ നമുക്ക് ഇതും അതും എല്ലാം കൂടി
ആഹ അവടി ഇവടി ഇല്ലാത്തൊരവസ്ഥയില്ലേ
അതായി അപ്പൊ അപ്പം ഞാൻ പിന്നെ വീണ്ടും ഇതിലേക്ക് തന്നെ വന്ന് ഇന്ന് മറ്റേ വേറൊക്കെത് വിട്ട് ഇത് തന്നെ ചെയ്യാ എന്നുള്ളരു തീരുമാനത്തേക്ക് എത്തിയിട്ട് നന്നായിട്ട് ഇതില് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ പിന്നെ നല്ല മാർക്ക് കിട്ടി തുടങ്ങി ഇപ്പൊ ഞാന് ഈ തവണ ത്തെ ഡിഗ്രി ബില്യൻസ് എഴുതിതിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ടഫ് ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞ യു പി എസ് സിക്ക് വേണ്ടിയിട്ട് പഠിച്ചത് നല്ലോണം ഗുണം ചെയ്തു എന്ന് പറയാം കാരണം എന്താ വെച്ചാ നല്ലൊരു സ്കോർ കിട്ടാമം ജനറൽ നോളജ് നന്നായിട്ട് കി കിട്ടാനൊക്കെ അത് ഉപകാരത്തിപ്പെട്ട് അപ്പോ നമ്മള് ചെയ്താ അത് നമുക്ക് മോശം ആവില്ല പക്ഷെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു റേഞ്ച് നമ്മക്ക് കിട്ടൂല്ലാന്ന് മാത്രേള്ളൂ
ഉം പിന്നെ അങ്ങട്ട് പഠിച്ച്ണ്ടാക്കണ്ടേ കൊറെ ടോപ്പിക്ക്കളില്ലേ
അത്ണ്ട്ട്ടോ നമ്മൾ അതാണ് ഒരു സംഭവം നമ്മൾ കൊറച്ചൊരു ടോപ്പിക്ക് നമുക്ക് അത്യാവശ്യം വരും അതാണ് പിന്നെ ചിലത് പിന്നെ എന്താറിയോ നമ്മൾ എല്ലാ ടോപ്പിക്കും ഒന്നും പഠിക്കേണ്ടി വര ണില്ല ചിലതൊക്കെ നമ്മുടെ ഇതാണ് സിലബസിലുള്ളത് കറക്റ്റ് ഇപ്പ മിഡീവൽ ഇന്ത്യ എന്നും അധികൊന്നും പഠിക്കണ്ട പ്പൊ നിങ്ങക്ക് അതൊക്കെ നല്ലോം പഠിക്കാല്ലേ മീഡിവ്യൽ ഇന്ത്യയിലോക്കെ നല്ല ഡീറ്റെൽ ഏതൊക്കെ ടോപ്പിക്കാ വരാ മിഡീവ്യൽ
അള്ളാ ഹ ഇന്ത്യനൊക്കെ ആകുമ്പോ മുഗൾമാരും ഒക്കെല്ലേ സുൽത്താനേറ്റ് പിരീഡ് ഉം
പക്ഷെ അതൊന്നും നമ്മൾ പഠിക്കേണ്ട മോഡേണല്ലേ മോഡേണിൽ നി ന്നെ എല്ല കാര്യങ്ങ ൾ ആഅത് തൊക്കെ നിങ്ങക്ക് വന്നായിരുന്നു
അതെന്താ നാഷണൽ മൂമെൻസ് അതെ അതെ നാഷണൽ മൂമെൻസ് ഒക്കെ.
ആ അതൊക്കെയാണ് നമുക്ക് നന്നായിട്ട് വര പിന്നെ ഏത് എക്സാം എഴുത. പ്ലാൻ ചെയ്യുന്ന ഏതാ ഇഷ്ടം.
എനിക്ക് എസ് എസ്സിനോടൊ ഒരു ഇൻട്രസ്റ്റ്. പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വന്നാലും കിട്ടാൻ പണിയല്ലേ അപ്പൊ എസ് എസ് സി ഒന്നുടെ താല്പര്യം
ഏതാ സി ജി യല്ലോ ഉ ഇപ്പൊ അപ്ലൈ ചെയ്തോ
ഇല്ല നീ അടുത്ത വർഷത്തൊക്കെ നോക്കാ വിചാരിച്ചു ഒന്ന് നന്നായി പ്രിപ്പയർ ചെയ്തിട്ട്
ആ അത് ശരിയാ ഉം
ഉപക്ഷെ അതിലും മാക്സ് ആണ് മെയിൻ ആയിട്ട് വരണത് അതിനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വഴി ക് ണില്ല ഉം
മറ്റേത് പക്ഷെ പി എസ് സിക്ക് പക്ഷാ എല്ലാവരും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് അതാണ് കിട്ടിയതാഉം ആഹ അപ്പൊ ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കാ അതെ വീട്ടീ നിന്ന് പോുവോ
ഇപ്പൊ വീട്ടിതന്നെയാണ് എന്റെ ഡിഗ്രി കഴിഞ്ഞ് മൂന്നു മാസായിട്ട് ഇപ്പോ വീട്ടിലിരിക്കന്നെ
ഉം അപ്പൊ അതിന് മുമ്പ് അവിടെയാര്ന്നോ ഉം അയ്ശരി അപ്പ് ദൂരംഉണ്ടോ കോളേജ് വീട്ടിന്ന്
ആഹ് ഉണ്ട് പത്തറുപത് കിലോമീറ്ററൊക്കെ ഉണ്ട്
അത് ശെരി ഏത് യൂണിവേഴ്സിറ്റിയാപ്പോ വര്വാ
ഞാൻ കാലിക്കറ്റാരുന്നു
കാലിക്കട്ടായിരുന്നു ഞാനും ബി ടെക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാരുന്നു യൂണിവഴ്സിറ്റീലൊക്കെ പോയിട്ടുണ്ടോ അവിടെയെക്കെ
ഇല്ലില്ല അയിന്റെ ആവശ്യൊന്നും വന്നിട്ടില്ല
ഏഹ് അല്ല ഡിഗ്രി സർട്ടിഫിക്കറ്റിന് പോയില്ലേ അപ്പോ
ഇല്ല എനക്ക്ത് കിട്ടിയിട്ടില്ല കിട്ടണ സമയമാവണള്ളൂല്ലോ
ആഹ് നിങ്ങക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആ പ്രൊവിഷണല് വാങ്ങാൻ പോയില്ലേ ഡയറക്റ്റ്
എല്ലാ ഞങ്ങക്ക് കോളേജീന്ന് തന്നെ കിട്ടി
ഏഹ് കോളേജീന്ന് കിട്ടിയോ അതുകൊള്ളാലോ ആഹ് ആഹ് നമുക്ക് ക്ഷെ ങ്ങനത്തെ ഒരു ഓപ്ഷൻണ്ടായിരുന്നല്യാട്ടാ കോളേജ് നമ്മള് പോയി ട്ട് നമ്മുടെ സെമസ്റ്റർ മാർക്ക് ലിസ്റ്റുകളൊക്കെ വെച്ച് അപ്ലൈ ചെയ്താ മാത്രേ കിട് ട്ടുവാരുന്നുള്ളൂ
ഇതത്ര റിസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പോയി തന്നു പോന്നു ഒരീസം കൊണ്ട് കാര്യം കഴിഞ്ഞു
ഓഹ് എളുപ്പായീലാ
ആഹ്
ഉം വല പ്രൊവ്ഷനൽ കിട്ടാന ഒരു ദിവസം കൊണ്ട് കിട്ടി പക്ഷെ നമ്മളവിടെ പോയി അപ്ലൈ ചെയ്യണായിരുന്നു കോളേജിലേക്കൊന്നും വരൂല്ലായിരുന്നു
ആഹ് ശരി ഉം
ആഹ് നിങ്ങക്ക് കോളേജിലേക്ക് ഒന്നിനും യൂണ്വേഴ്സിറ്റി പോകേണ്ടി വന്നിട്ടില്ല
ഇല്ലല്ല ഇതുവരെ പോയിട്ടില്ല
അത് ശരി ആഹ് അപ്പോ യൂണിവേഴ്സിറ്റി കണ്ടിട്ടേ ഇല്ല
ഇല്ല
ഒരു വൺഡേ എക്സ്പീരിയൻസ്ന് പറ്റിയ സ്ഥലാ പോയോക്കാവുന്നെ റിസൾട്കളൊക്കെ എങ്ങനെയാ ന നിങ്ങടെ കറക്റ്റ് ടൈമില് വരോ
ഇപ്പൊ ഞങ്ങക് വന്നിന്നു ഫസ്റ്റ്സമ്മ് ക്കെ ഒന്ന് കുറച്ഓയപിനു പിന്നെ ലാസ്റ്റിക്കൊക്കെ ഇപ്പോ ഒക്കെ ആയി കേരള യൂണിവേഴ്സി ക്കെ എങ്ങനേണ്ട്
കേരള അല്ല ഞാൻ കാലിക്കറ്റായിരുന്നു ഞാന് ട്രിവാണ്ട്രത്ണ്ടായിരുന്നത് എക്സാം കോച്ചിങ്ങിന് മാത്രെ ഇണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം കാലിക്കറ്റായിരുന്നു ഉം അതുകൊണ്ട് കാലിക്കറ്റിന്റെന്നെ എനിക്കും ഈ വക സംഭവം പക്ഷെ കാലിക്കറ്റ്ന്ന് ഞങ്ങന്നുള്ള പഠിക്കുന്ന സമയത്ത് റിസൾട്ടൊക്കെ ഞങ്ങള് സിലബസിന്റെ കറക്റ്റ് ടൈമിൽ വരുരുന്നു പക്ഷെ ഞങ്ങളുടെ സീനിയേഴ്സിന്റെ സിലബസ് വേറെ ആയിരുന്നു
അവര്ക്ക്ത്തിരി ടൈമൊക്കെ പിടിക്കുവായിരുന്നു വരാനൊക്കെ
ആയ്ശരി ഉം
നമ്മടെ കറക്റ്റ് ടൈമിൽ വെരുവായിരുന്നു
ആഹ്
ആഹ് നല്ല രീതിക്കൊക്കെ വന്ന് പഷെ അതുപോലെ ഇയറൗട്ടൊക്കെ ഇയറ് ഔട്ട് ആദ്യം വന്നു പിന്നെ ഇല്യാണ്ടാക്കി പിന്നെ നമ്മുടെ ഇതൊക്കെ സി ജി പി എക്കെ വന്ന ആദ്യത്തെ ബാച്ചായിരുന്നു ഞങ്ങടെ
അ ഓ
ആഹ് അതുകൊണ്ട് എല്ലാത്തിന്റെ പരീക്ഷണ ഉപകരണങ്ങളായിരുന്നു നമ്മള്
ആഹ് ഉം ഇപ്പൊ ഞങ്ങളാണ് തേർഡ് ഇയറും ബാച്ച് ലാസ്റ്റ് ബാച്ച് ഇനിയങ്ങട് ഫോർ ഇയർ ആണല്ലോ
ആഹ് നിങ്ങ തേർഡ് ഇയറിന്റെ ലാസ്റ്റ് ബേച്ചാണല്ലോ അല്ലേ അത് ശരിയാ അപ്പൊ അടു ത്ത വർഷം ശരിക്കും പറഞാ യൂണേഴ്റ്റിക്ക് ഡിഗ്ര സർട്ടിഫിക്കറ്റ് അടിക്കേണ്ടി വരില്ല ല്ലേ
ഈ അല്ല നമ്മള് വല്ല സപ്ലീ ഒക്കെ ആയിട്ട് ബാക്ക് ഇള്ളവരുടെ ക്കെല്ലേ അടിക്കേണ്ടി വരൂള്ളൂ ബാക്കി എല്ലാവരുടെ കഴിഞ്ഞുണ്ടാവില്ലേ ഇപ്പോ
ആഹ് അതെ അതെ ഫോർ ഇയർ ആണെങ്കി അവർക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടെലൊള്ളൂ ഫോർ ഇയർക്ക് കടക്കാൻ പറ്റ
അല്ലെങ്കി
അങ്ങനെ എന്തൊക്കെയ്ണ്ട് നിയമം എന്തൊക്കെയില്ണ്ട് നിയമങ്ങൾ വേറെ
അയിശെ അല്ലെങ്കി ത്രീ ഇയറിൽ അവസാനിപ്പിക്കണോ
ആഹ് ആഹ്
ഓ ഓ അപ്പത് ലേശം റിസ്കാണല്ലേ ഞാൻ ചോദിക്കട്ടെ ഈ ഫോർ ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് പി ജിക്ക് എന്തേലും അപ്പതുണ്ടോ കുറവുണ്ടോ വ്യത്യാസണ്ടോ
ഇല്ല പിഓ വൺ ഇയർ മാത്രോള്ളൂ
വൺ ഇയർ മാത്രേ ഉള്ളൂല്ലേ പിന്നെ കുഴപ്പമില്ല നമ്മുടെ മറ്റേതുപോലെയൊക്കെ തന്നെ ഉം അതെ എന്റെ സെയിം ഇയർ ഒക്കെ തന്നെ വര് ആല്ലേ
ഉം
അപ്പൊ ശരിക്കുംപറഞ്ഞാ നമ്മ ഡിഗ്രി ലെവ എക്സമുകളുടെ ഒക്കെ ഏജ് ലിമിറ്റ് അപ്പ മാറ്റണ്ടേ കാരണം അപ്പ ശരിക്ക് മര്യാദക്ക് പഠിച്ചിറങ്ങുന്നവർക്ക് ഇരുപത്തിയൊന്ന് വയസിൽ ഇറങ്ങാൻ പറ്റൂലെ ഇരുപത്തിരണ്ടു വയസാവൂലേ
ആഹ് അതെ പക്ഷെ പി ജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോ കറക്റ്റ് ആവൂലേ
ആഹ് അല്ല പക്ഷെ നമ്മളിപ്പോ സി ജി എൽ പോലത്തെ എക്സാമിനൊക്കെ കറക്റ്റ് ഇരുപത്തിരണ്ട് വയസാണ് ഇരുപത്തൊന്ന് വയസ്സാണല്ലൊ ഇവരേജ് ലിമിറ്റ് വെക്കുന്നത് അപ്പർ ലിമിറ്റുവുണ്ട് അപ്പൊ ശരിക്കും ഒരു വർഷം അവർക്ക് നഷ്ടവല്ലേ ഫോർ ഇയർ പ്രോഗ്രാംകാർക്ക് നോക്കിയോന്ന് ആലോചിച്ച് നോക്കിയേ
അത് കറക്റ്റാ
നിങ്ങക്ക് കോളേജ് പ്ലേസ്മെന്റ് ഒക്കെ ഇണ്ടാ
ഇല്ലല്ല ഒന്നാമത് ഹിസ്റ്ററിക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് കേട്ടിട്ടുല്ല പിന്നെവട്ങ്ങനെ ഇല്ലാ തോന്നുണു
നെറ്റൊക്കെ എഴുതി നോക്കിയിട്ട് നോക്കാൻ താല്പര്യംണ്ടാ
ആഹ് ഇണ്ട് പക്ഷെ അത് നല്ല പണിയല്ലേ
ഫസ്റ്റ് ഇയർ പക്ഷെ എഴുതാലോ നിങ്ങക്ക് വേണെങ്കില് എഴുതാലോ അല്ലെ ഫസ്റ്റ് ഇയറില്
ഏഹ് എഴുതാ ആഹ് ആഹ് എത് പി ജി തുടങ്ങി സിക്സ് മന്ത് കഴിഞ്ഞാലല്ലേ എഴുതാൻ പറ്റ്വ
ആഹ് അതാ ചോയിച്ചേ പി ജി ഫസ്റ്റ് ഇയറായി കഴിഞ്ഞാ എഴുതാലോ ന്നാണ് ഞാനുദ്ദേശിച്ചത്
ആഹ് അതെ അതെ ഉം ട്രൈ ചെയ്തോക്കണം
തെറ്റൊന്നുമില്ല നമ്മള് പക്ഷെ കിട്ടാൻ പാടാണെങ്കി നമ്മള് രണ്ട് മൂന്ന് വട്ടംക്കെ എഴുതി ഏതെങ്കിലും ഇപ്പൊ പിന്നെ കോച്ചിങ് നമ്മള് പോണംന്നൊന്നുല്ലല്ലോ ഓൺലൈനായിട്ടന്നെ കൊറേ അവൈലബിളാണല്ലോ മ്‌ച് മെറ്റീരിയൽസാ